ഹലോ
ഹലോ കേൾക്കുണ്ടോ
കേൾക്കണ്ട്
എന്താ വിശേഷം
ഒക്കെ നല്ല വിശേഷം ഇങ്ങക്ക് ഉ കൊറച്ച് വെയില് കിട്ടി ഉച്ഛന്റെ ശേഷം
വെയിലോ
ഉം
തിരു തിരുമ്പി ആഹ ശരി ഇന്നലൊക്കെ നല്ല മഴയിരുന്നില്ലേ
നല്ല മ നേര്
റെഡ് അലർട്ട് പ്രഖ്യപിക്കുമ്പോം നമുക്ക് ഹ് അവധി ഉണ്ടാവല അല്ലാ ത്ത് നല്ല മഴയും
ആഹ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന തലേന്ന് മഴ ഉണ്ടാവും അതാ അതാണ് കാരണം ഉ വന്നിണ്ടത്ര ഉം
ഉ എന്നിട്ട് അവിടെ മഴ ക്കെ വന്ന സീനാണോ പ്രദേശ ആണോ
ആഏ വലിയ പ്രം പ്രശ്നമൊന്നും ഇല്ല്യ ശേ ആ ഏതോരു പ്രാവശ്യക്കെ പാടത്തൊക്കെ വെള്ളം കയറി നമ്മള പറമ്പക്ക് വരെ വന്നിരുന്നു ഇപ്പൊ വരിലില്ല അതിന്റെ ശേഷം പിന്നെ വന്നിട്ടില്ല അന്ന് നമ്മള ടൗണോക്കെ വെള്ളത്തി മുങ്ങി അയിന്റെ ശേഷം പിന്നെ വന്നില്ല ആഹ് ആഹ അന്ന് വന്നത് അണ് പിന്നെ വന്നില്ല
ആ ശരി അവിടെ വേറെ വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നിരുന്നോ ഉ ഉ ശരി വേറെന്താ ചായഒക്കെ കു ടിച്ചോ
ശ
എന്തായിരുന്നു കടി
അവിലും തേങ്ങയും അമൃതം പൊടിയും
ആ എനിക്കിഷ്ടമാണ് അമൃതം പൊടി എങ്ങന അമൃത
ഒന്നും ചെയ്യില്ല പൊടി ആ ഒും പൊടിയായി ആഹ് കുട്ടികൾ ഒക്കെ അതിന്റെ ഫാനാ പൂരം വർക്കുകയില്ല വറക്കാൻ മറക്കും പക്ഷെ എനിക്ക് അതിനൊന്നും ആവില്ല
ഞാൻ കഴിക്കും എങ്ങനെയെന്നുണ്ട് കുട്ടികൾക്ക് വരകി കൊടുക്കും പോലെ പാലോ ആ പഞ്ചസാരൊക്കെ ഇട്ടിട്ട്
ആഹ നല്ല ടേസ്റ്റ് ഉണ്ട് എന്റെ മാഷ് പറഞ്ഞു ഇമ്മേ ഇതിന്റെ ഉള്ളിൽ ഇത്ര രസമുള്ള പൊടിയോ
പക്ഷെ രസല്ലേ പക്ഷേ എന്റെ വീട്ടിൽ ആഹ് എന്റെ വീട്ടില് മൂത്തച്ഛിമാരും അവർക്കൊക്കെ അറിയോ പച്ചക്ക് കഴിച്ചിട്ട വയറുവേദന എടുക്കുകയാണ് പറഞ്ഞിട്ട് അവര് വാങ്ങാറില്ല അംഗൻവാടി ഞങ്ങളുടെ തൊട്ടടുത്താണ് എന്നിട്ടൊന്നും വാങ്ങില്ല ആ പക്ഷെ ചെറിയ മക്കൾക്കാവുമ്പോൾ ഇങ്ങനെയൊക്കെ ആ അങ്ങനെ ഉണ്ടാവും അല്ലെ ചെറിയ മക്കൾക്ക് ആരോഗ്യത്തിനും പോഷകത്തിനും വേണ്ടാണല്ലോ അപ്പൊ അങ്ങനെ വേണ്ടാത്തതൊന്നും തരില്ലല്ലോ
അത് നല്ല ചെറുപയർ പൊടി കടലപ്പൊടി അതിന്റെയൊക്കെ പൊടിയാണ് അപ്പൊ കുറച്ചു ദഹന പ്രശ്നം വരും പിന്നെപ്പോ വലിയ കുട്ടികളല്ലേ ഓക്കെ
അഹ് ഓക്കേ വേറെ എന്താ ചായ പൊതുവേ ഇഷ്ടമാണോ
ഇഷ്ടമില്ല
ല്ലേ ആഹ് ഞാന്ങ്ങനെതന്നെ പാൽചായ ണ്ടെങ്കി കുടിക്കു പല്ലേ കൊടുക് നിർബന്ധല്ല ആഹ് ശരി ന്നിട്ട് നീന്ത പര്പാടി
പിന്നെന്താ ഇന്ന് മോനു മദ്രസ്കൊയി അപ്പൊ നി ഒരു പരിപാടില്ല
മദ്രസ് എത്ര രാത്രി ആയിര്ക്കുല്ലേ
ഉം
ഉം ആ ആ വേറെന്തൊക്കെയാ ന്താണ് വീട്ട്ലൊക്ക അവസ്ഥ വിശേഷ ന്താ
ല്യാണായി ഉം സന സന ർ തെന്താ ഹസിന്റെ ർതാനെന്താ
ആഹ് എന്താണ് അങനെ പോന്ന്. അവ്ടെ അക്കരെ ഇക്കരെ ർന്ന് കേട് ഉം വെ നേരാം ആ നിങ്ങള വീട്ടിനട്ത്ത് കൊളോ പൊഴേ അങ്ങനെന്തേലൊക്കണ്ടോ?
കൊളൊക്ക്ണ്ട് ച് വല്ല്യാവും. ഉപയോഗപ്രദൊല്ലല്ലോ തോട്കള്ണ്ട് ചെറ് ചെറ് ചെറിയെ തോടുകൾ പാടല്ലേ? ആ പാടക് അങ്ങനെ വല്ല്യ മീനൊന്ന
ആ ചെറിയെ പരൽ കുട്ട്യാള് ചെറ്യേ
ആഹ് ആഹ് ആഹ് ആ ആഹ് ആഹ് അത്ണ്ട്.
ഇനിക്കിഷ്ടായൊക്കെ ആകാലോർ കുവലസൈൻ ഭയങ്കരായിട്ട് ഞങ്ങള് പള്ളിയാണിന്നാ പറ്യ ഞങ്ങള ഭാഗത്ത്ണ്ടായ്ര്ന്ന് ശെ ഒരു തോവ തോടന്ന് വല്ല ഒരു നടാം പാത ആയിരുന്നു അത് ഒരു വെള്ളായിട്ട് മണ്ണ് എല്ലാം നല്ല സ്ഥലമല്ലേ വെള്ളായിട്ട് ഇങ്ങനെ നല്ല ക്ലിയർ വെള്ളമാണ് ഞങ്ങളൊക്കെ അങ്ങനെ ഒരു മറ്റേ ഈ ചേമ്പിന്റെ ഇലൊക്കെ ഇണ്ടാവുമല്ലോ അതില്ങ്ങ മീൻ പിടിക്കാം ആ മീൻ പിടിക്കും ചെറിയ കുഞ്ഞു മീൻ
ഉം വൈകുന്നേരം ആയാല് പക്ഷേ മഴക്കാലത്ത് പോവില്ല വേന വേനൽക്കാലത്ത് പോകയുള്ളൂ പാടത്തേക്ക് പോവും അപ്പൊ ഓൾക്ക് ഇറങ്ങാൻ പറ്റും ആ അപ്പൊ വെള്ളം ഉണ്ടാകും, മഴക്കാലം നല്ല വെള്ള ള്ളം ആകുമ്പം മ്മക്ക് പേടിയ നീന്താൻ എനിക്ക് നീന്തൻ അറിയില്ല
ഇനിക്ക് നീന്തൽ അറിയൂല ഞാനര് എൻ്റെ ഉമ്മൻ്റെ വീടിന്റെ അടുത്ത് പുഴയാണ് അപ്പം ഞാ നി എന്നോട്ങ് പറയി പുഴന്റെ വക്കത്തായിട്ടും നീന്താ അറിയില്ല പക്ഷെ ഞാനൊ നീന്താൻ നോക്കി പക്ഷെ എനിക്ക് കയ്യിയില് വേഗം മൂക്കില് വെള്ളം കേറും ഞാൻങ്ങനെ പൊന്തിങ്ങലും കു വെള്ളത്തില്
ഇതൊന്നും അല്ല വിട കാരണം സൗകര്യം ഇല്ലായിരുന്നു നാടിന്റൊട്ടിലും ഫുൾ മലയല്ലേ
ആ ആ
അ ശരി മ എന്താ ഉം കുട്ടികളൊക്കെ ഉണ്ടാവല്ലേ കൊറേ അവിടെ
ഉം ഇപ്പൊ മൂന്നെണ്ണം മദ്രസ പോയി
അപ്പുറത്തെ കുട്ടികളൊക്കെ കളിക്കാൻ വരുവോ
ആ അയലൊക്കെത്ത് പറഞ്ഞാല് വല ബാക്കി തന്നെ വരുള്ളു കായിട്ടന്ന ഒപ്പം കട്ടില്ല ആ കിള്ള് എടുക്കും അന പോവന്നില്ല എബല് മൂന്ന് നാല് പേരെ എത്തല് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു
അത് പറഞ്ഞപ്പോഴാ ഈ പണ്ട് ഞാൻ മീന് മീന എഴതിട്ട് തവള മുട്ടക ഉണ്ടാവുമല്ലോ ഇവര് അത് മീനെ പോലെയാണല്ലോ വരിക പ്രസവിച്ച് അത് കൊറ പിടിച്ചുൊണ്ട മീന് പിന്നെയണ് കൊടു ഇന്നെ ഇന്ന കളിയാക്കാൾ തുടങ്ങി അത് മീനെല്ലാം തവള മുട്ട കുട്ടയാണ് പറഞ്ഞിട്ട്
ആഹ അണ്ട് നിറ അതും നിറയെ പാടത്തുണ്ട് ഉ നിറയെഉണ്ട് പാടത്ത് അ
ആ ഇപ്പാണെങ്കിൽ ഇപ്പ നല്ല പനിന്റെ സീസൺ ആണല്ലോ
ആഹ മോന നല്ല പനിയന ഫസ്റ്റ് തിങ്കളാഴ്ച ച്ച സ്കൂളിൽ പോയില്ല ആഹ മാറി കാണിച്ച്മാറി ഒരു ദിവസലേ തലേന്ന് പാടത്ത് ത്ത പോയിനി
ആ ആഹ മഴ ഉണ്ടായിരുന്നോ
മായ മായ കൊള്ളാറൊക്കെ ഉണ്ട് പൊതുവേ പക്ഷെ എന്താറിയില്ല പഞ്ച്
ഉം ഇപ്പൊ തന്നെ കൊതുക് കൊ കൊതുകൾ കുറേ പരുത്തുണ്ട് രോഗംന്നെ ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ ഇൻസ്റ്റൽ കണ്ട് ഇന്ന് മാത്രം പതിനായിരത്തിലധികം പേരാണ് പനി പിടിച്ചാണ്ട് ആശുപത്രിക്ക് വന്ന് വറണ്ട് ഏതായാലും ഒന്നല്ലെങ്കിലും ഒന്ന ണ്ടോ പിന്നെ എന്തോ ശിഖല എന്തോണ്ടോ ശിഖല എങ്ങനെ ഉണ്ടോണറിയോ
ശിഖല്ല ശിഖല്ല ഞാൻ വായിച്ച് ഞാൻ മറന്ന് പോയല്ലോ
പനിന്നെയാണോ
ചികല്ല ചികല്ല വയളക്കം ഛർദി ഒ ഒക്കെ കൂടിയരു അസുഖങ്ങ ശിഖല്ലപ്പ എങ്ങനെയാണ്ടാണ് മറന്നുപോയി പാച്ചിൽ
ഉ അങ്ങനെ ഹെഡ കൊല്ലാണ്ട് ര ക്കാൻ പോയിട്ടൊന്നുമില്ല
ആ ആ ഡെങ്കിപ്പനി കൂടുതലുണ്ട്
ആഹ പിന്നെ വേറൊന്ന് ഇത് കോളറല്ലേയിന്നോ കൊളംബിയൽ എങ്ങാനോ കോളറല്ല എന്താ എബോള ബോള അല്ലെ ആഹ പൊതുവേ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒക്ക ഈ വൃത്തിഹീനായിക്കണ ഇത വിടെയാണല്ലോ ഉണ്ടാവത് അയിന് മരുന്നില്ലല്ലോ
ഏതാലും നമ്മടെ നാട്ടിന്നൊന്ന് വരാ അതൊണ്ട് ഞാനത് ശ്രദ്ധിക്കും
അത് ഞമ്മളിപ്പോ കൊറോണ എന്തയിനി ഞമ്മള നാട്ടിലൽ ചൈനയിലല്ലേര്ന്ന മെയ്ൻ പിന്നെ ഞമ്മളെ വാതിൽ പടിക്കല്
അയൽവക്കത്ത് കുടിരിക്കലുണ്ട് ശനിയാഴ്ച
ആ ആ
കഴിഞ്ഞ ഒരു വർഷം ഈ മാസത്തേക്ക് തുടങ്ങിട്ട പണി
ആഹ ശരി എന്നിട്ട് വേറെന്തൊക്ക
വേറെ എവിടെ ഒക്കെ മനി കണ്ടോ
ഇവിടെ ആ ഞാൻ ന്റെ വീട്ടില് ഉണ്ടായിര്ന്ന്
ആഹ ഇപ്പൊ എവിടെ എവിടെ വീട്ടല്ലേ പന്ത്രണ്ടിന്
ഏ ഞാന് ഹസ്ബ ന്റെ വീട്ടിലാണ് എക്ക് കൊറച്ച് അക്ഷയേല് അങ്ങനെ പോണ്ട കാര്യങ്ങൾ ഉണ്ടായിന് അപ്പൊ അങ്ങനെ പോന്നേരുന്നു ആ എന്നിട്ട് വീട്ടിലെല്ലാരു സുഖല്ലേ
ആഹ സുഖാണ്
ഉം എവി വിടെ ആവു കൂടുതൽ നിൽക്കാ ഇഷ്ട്ടം എവിടെ സ്വന്തം വീട്ടിലായിരിക്കുംല്ലെ അല്ല
ഹസ ഹസ് ഉണ്ടാമ്പോ ഇന്ക് ഇവിടെ കയി എടെ സ്
ആഹ ശരിയ ഒര്ണ്ടാകുമ്പങ്ങനെ
ഉം നല്ലതാ
ആ ഉം വേറെ
ഇന്നും വിളി എല്ലാ ആഴ്ചലും വിളിക്കും ആശാവർക്കർ അസുഖണ്ടോ പനി നല്ലസ്സണ്ടോയ്ച്ചാണ്ട് ഉം ഉം
ആഹ ആഹ ശരി
ക്കം
ആഹ
ഉം
ആ അങ്ങനെ
ഉം
വേറെ എല്ലാ അവിടെ എന്താ ചായക്ക് ചായൊക്കെ വീട്ടാർക്കും മാണോ
ആഹ കുട്ട്യാള് സ് സ്ക്കോള്ട്ട് വരുമ്പം എല്ലാർക്കും വേണം
കട്യേളക്കെ ഉണ്ടാക്കോ അതോ നമ്മൾ ബേക്കറി ഐറ്റംസോ
തവിസ് കൊടുക്കൂല
ആഹ ഇന്ക്ക് പൊതുവെ അയിനോട് താല്പര്യല്ല ആകെ ഇഷ്ട്ടം കപ് കേക്ക് മാത്രോ
ഉം പിന്നെ ഇവിടെള്ളച്ചാ എന്താച്ചാ ഞാൻ തട്ടി കൂട്ടി കൊടുക്കും കാരണം ഒരാൾക്ക് പോരാ അഞ്ചാള്ണ്ട്
ആഹ
ഉം അപ്പോ തട്ടി മുട്ടി കൊടുക്കും
ആ ആഹ എന്നിട്ട് ആ ഇ പ്പ വിളിക്കാവേ
ആഹ